ഹലോ ഹലോ കേക്കുന്നുണ്ടാ
കേക്കുന്നുണ്ട്
കേക്കുന്നുണ്ടോ അതെയ എന്തൊക്കെയെ വിശേഷം
നല്ല വിശേഷം
ആ ചായ കുടിച്ചോ
ചായ കുടിച്ചിട്ടില്ല കൊറച്ച് കഴിയും കുട്ടികൾ വന്നാല ഓട്ടിക്കും കുട്ടികള് സ്കൂളി വിട്ട് വന്നില്ല
പഠിക്കുന്ന കുട്ടി കളാ
പഠിക്കുന്ന കുട്ടികളാ
അതെ എത്ര മണിയാവും നാല് മണി ലേറ്റ് ആവോ ക്ലാസ് കഴിഞ്ഞ് വരാന്
നാലയ്മ്പത് അഞ്ച്മണിയല്ലാവും
ഉം നിങ്ങള ചായെല്ലാം കഴിഞ്ഞ
ഇല്ലല്ല സമയവുന്നുള്ളു
ഉം
നിങ്ങളെന്തെലും ജോലി ചെയ്യുന്ന ആളാണോ
അല്ല ഇപ്പം ജോലിയില്ല ഇവിടത്തന്നെ
ആ ഉ എന്താ ഇ കാലാവസ്ഥയൊക്കെ
ഉ നല്ല കാലാവസ്ഥ മഴ ഒൊന്നല്ല എപ്പ് അപ്പമായ വരുന്നുണ്ട് നല്ല വെയിലായിരുന്നു ഉ
ആഹ
ഉ
ചായക്കുന്ന കടി നിങ്ങ എവിടെ രണ്ട ദിവസായിട്ട് മഴ കുറവാാണ് ഇപ്പൊ പൊതുവേ വെയിലൻ നദി കൊൊണ്ടാല ഇപ്പോളെങ്കിലും മഴമായ പെയ്യും പിന്നെ വെയിലന്നെ
ഉ ചാ കണ്ടു കഴിഞ്ഞെല്ലാം കടി ചിലപ്പോ ഉണ്ടാക്കും.
ആ
ആ
പുറത്തുപോയെക്കെ ചായ കുടിക്കാറുണ്ടോ?
ചെലപലെല്ലാം പോവും.
അതെ
ഉം
ഇ മഴയും കൂടെ ആയതുകൊണ്ട് പുറത്ത് പോയൊക്കെ ചായ കുടിക്കാൻ നല്ല രസ
കുളിലെന്താത്ത സമയത്തെല്ലാം പോവും. കുട്ടിയോക്ക് ഉം
ആ ഹാ നിങ്ങളിപ്പോ ഭർത്താവിന്റെ വീട്ടിലാണല്ലേ?
അല്ല കുഞ്ഞള് വേറെ സ്വന്തം വേരെടുത്തേക്ക്. ഉം. വേറെന്തല്ലാ?
ത്തേക്ക് ഭക്ഷണമൊക്കെ എങ്ങനെ ഉച്ചയ്ക്കുള്ളല്ല നിങ്ങൾ വേറെണ്ടാക്ക
അല്ല രാ ത്രിച്ച ഇപ്പൊ എന്തെങ്കിലും വേണോ?
അതെ
ഉണ്ടാക്കണം. ക പിന്നെ അതന്നെങ്ങ് മോന്തി.
ആ ആ കുട്ടികൾ സ്കൂളിത ചായയാണോ കുടിക്ക?
ചെലപ്പം ചോറ് വെയ്ക്കും. ചായന്നെ അധികവും വേണ്ടി പിന്നെ കൊറച്ച് കഴിഞ്ഞ ഭക്ഷണം കഴിക്കും.
ആ ആ
സ്കൂള് ഭക്ഷണം
ആഹാ വേറെ എന്താ വിശ വിശേഷം?
എന്തായും കെ
എന്ത് കല്യാണം കഴിഞ്ഞിട്ടില്ല
കഴിഞ്ഞിട്ടില്ല ഉ
ഞാൻ പഠി കല്യാണം കഴിഞ്ഞിട്ടില്ല അതെഞാൻപ്പപ്പോ ഡിഗ്ര കഴിഞ് കമ്പ്യൂട്ടർ പ ഓക്ക നോക്കാം
ഐശ്വര്യ
അതെ വേറെന്തൊക്കെ വിശേഷങ്ങളും ഇല്ല ഇല്ല ഞാനിപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് ക്ലാസ്ൽ സ്റ്റാർട്ട് ചെയ്തില്ല അടുത്ത മാസമാണ് ക്ലാസ്സ് തുടങ്ങുന്നത് ആഹ ഇപ്പൊ ലീവാണ് നിങ്ങള് വീട്ടില് വെറുതെ ഇങ്ങനെ ഇരിക്കലാണോ കുട്ടികളൊക്കെ സ്കൂള പോയാലേ അല്ല കേക്ക്സ ഒന്നുംല്ലേ
ഇ ക്ലാസ്ില്ലേന
ഇല്ല ഇല്ല ക്ലാസ് തുറന്നല്ല
ആഹ കൊറച്ച കഴൂല്ല
അതെ അടുത്ത മാസമാണ് ക്ലാസ്സ് തുടങ്ങ
ആഹ
അപ്പൊ അഡ്മിഷൻ എടുത്തിട്ടുള്ളു
കാരണ
നിങ്ങള് സ്പെഷ്യൽ ഫുഡ ഒക്കെ ഉണ്ടാക്കുവോ
ഉഹ
ഉം
പിന്നെങ്ങെ
ഉ അതെ
ഉം
നമ്മള് പുൊറത്തൊക്കെ പോവാറുണ്ടോ
മ എന്ത ആഹ് ഒർത്തല പോ ല്ല